ഹലോ കേക്ക്ന്നുണ്ട്
ഉം എതൊക്കെ ഉണ്ട് വർത്താനം
സുഖണ് എന്താ അവിടുത്തെവർത്താനം
സുഖം അൽഹംദുലില്ലാഹ് അങ്ങനെ പോകുന്നു
ഫുഡ്‌ കഴിച്ചോ
ആഹ് ഫുഡ്ഡടിയൊക്കെ നേരത്തെ കയ്യും
എന്താ സ്പെഷ്യല്
സ്പെഷ്യല് മീന് മീനി ആൻറ്റി ചിക്കൻ
യോ
അതെ അതെ അവിടെയോ
ഇവിടെയും ചിക്കൻ
ഏഹ് വീട്ടിൽ ആാരൊക്കെ ഉണ്ട്
വീട്ടില് ഇമ്മീം, ഇപ്പീഒരനിയനും ഏട്ടനും
അനിയൻ ഉപ്പാ ഉമ്മ നാല് പെൺമക്കൾ
എട്ടത്തിയാളൊ കെട്ടിച്ചോ
ആഹ് മൂത്ത് രണ്ടണത്തിനെ കിട്ടിച്ച് പിന്നെ അടിൽ ഒരനിയത്തി കാക്കാന്റെ കല്യാണം കയ്ഞാണോ
ഇല്ലതല്ല കാക്ക വർക്ക് ചെയ്യാണ
അനിയന് എത്രല്ല പഠിക്കണേ
ഓനിനി പ്ലസ് വൺ ക്ക്
എവിടെയേങ്കലും കിട്ടിയോ
എവിടിം കിട്ടീട്ടൊന്നും ഇല്ല
ഏതാ കൊടുത്തത്
അങ്ങനെ ഒന്നും ഇല്ല എല്ലാം കൊടുത്തക്ണ്
സയൻസ് കൊടുത്തണോ
ഓ സയൻസ് കൊടുത്തിട്ടില്ല
പഠിച്ചാൻ പരാക്കരല്ലേ
ആഹ്
ഉം ഇയാളും മരിടണോ
ആഹ് മാരീഡ് ആണ്
ഹസ്ബന്റ് എന്ത് ചെയ്യുന്നു
ഹസ്ബൻഡ് ഗൾഫ് ഗൾഫില്
ഇയാള ഇപ്പ
എങ്ങനെ
ഉപ്പ
ഉപ്പ് ഗൾഫില്
ഉപ്പിംകൾഫിലാ
ആഹ്
മൊത്തത്തില് ഒരു ഗൾഫ് ഫാമിലിയാ
ആഹ്
ഉം
ഏഹ് കാക്ക ജ്വല്ലറിയിലാണ്
ജ്വല്ലറിയില് എന്താവിടെ ക ഞാനിപ്പോൾ ഡിഗ്രി തേഡ് ഇയറ്
ഏതാ സബ്ജറ്റ്
ബിക്കോം സയൻസ്
ല്ലോ
അതെ അതെ ഫേവറേറ്റ് ഫുഡ് ഏതാ?
അങ്ങനെ പ്രത്യേകിച്ചൊന്നുല്യ
ന്നാലും ഞമ്മക്ക് ഒരു ഇത്ണ്ടാവലോ എന്താ പറയാ ഏ ചേലോൽക്ക് മധുരത്തോട് ചേലോൽക്ക് ഇങ്ങനെ സ്പൈസി ഫുഡ് അങ്ങനെക്കെള്ളല് ഓ സ്ട്രീറ്റ് പ്പൊന്തയ്യേരുള്ളത്തിന്നൂലാ
തിന്നും ഇഷ്ടാണ്ന്നാലും തിന്നും
ന്നാലും ഫേവറേറ്റ് ഫുഡ് ഏതാണ് മധുരത്തില്
സ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നുല്ല
സൈ ലബാൻ ൽ ഏതാ ഇഷ്ടം
സൈൻ ലബാനും ചിപ്പും
ചീസ്ബോംബ് ആ ഓ ചീസ് ബോംബ് ലേ തിയേറ്ററിലൊക്കെ പോയി മൂവി കാണല്ണ്ടോ
ഓ ഇങ്ങളോ?
ഏതാണ് ലാസ്റ്റ് കണ്ട മൂവി ഏതാണ്?
ലാസ്റ്റ് ഇപ്പം ഏതാ? വായ
വായ റ്റൂ
ആ
ഞാന് തിയേറ്ററിൽ പോയി കാണാറില്ല
അതെന്താ?
ഇതുവരെ തിയേറ്ററിൽ പോയിട്ടില്ല തിയേറ്ററിന്റെ ഉള്ളെങ്ങഞാന്ന് പോലും ഇൻക്ക് അറിഞ്ഞൂടാ
അഎന്താ പോവാത്തെ?
പോവാറില്ല ഓടിടിയില് എറങ്ങും കുത്തിരുന്ന് കാണും
മതിയല്ലോ
ആഹ് അമ്മള് ഒറ്റക്ക് കാണ്ന്നതന്നെ വേറൊരു വൈബ്
ഉം
അതും ഒരു വൈബ് ഇതും ഒരു വൈബ്
ന്നാ പോയ്ക്കൂടെ തിയേറ്റർക്ക്
പോകണം വിചാരിക്കും പോകേല്യ എന്താണാവോ നടക്കലില്ല
അതെന്തേപ്പം?
അതെന്താന്ന് ചോദിച്ചാൽ അറിയത്തില്ല ചെൽപ്പം പോവാ വിചാരിച്ച് നിക്കുമ്പോ എന്തേലൊക്കെ കാരണങ്ങൾ വരും അപ്പം തന്നെ മുടങ്ങും പിന്നെ പോവൂല പിന്നെ അയിനായിട്ട് ഒരുങ്ങുംല്ല
ആ
ഉം
അനിയത്തി അനിയത്തി എത്രയില പടിക്കുന്നേ?
അനിയത്തി ഇപ്പം എട്ടാം ക്ലാസ്സ്‌ക്ക് ഹ് ഓള് എൻ എം എം എസ്സിൻ്റെ ക്ലാസ് കേട്ട് കുത്തർക്ക അവിടെ
ഒ
പിന്നെ.
പിന്നെ പിന്നെ എന്തെക്കെ വിശേഷങ്ങൾ?
വിശേഷങ്ങൾ ചോയ്ച്ചാല് ഒരു വയനാട് ട്രിപ്പ് കഴിഞ്ഞ് കുത്തർക്കാ
ആ എങ്ങനെ ഇണ്ടായ്നി?
ട്രീപ്പ് പ്പ്ന്ന് പറയാൻ പറ്റൂല. എന്നാലും ട്രിപ്പ്ന്ന് പറയാം എങ്ങനെയാണ് അവിടൊരു. ഫാമിലിണ്ട് റിലേറ്റീവ്ണ്ട് അയടെ വീട്ട് പോയതായിരുന്നു.
ആഹ്
ഉം പിന്നെ ട്രിപ്പ് പോയതിന്റെതായിട്ട്ള്ള. വശതകളുണ്ട്.
എപ്പ്ളാറ്റേ ട്രിപ്പ്‌ പോയി.
എപ്പ്ളെത്യേ എപ്പ്ളാ ആ ഒമ്പതണി കഴിഞ്ഞ്ണ് രാത്രി.
എവ്ടൊക്കെ പോയിങ്ങട്ട്.
ഏർഹ് മറ്റേ ചൂരൽമല മുണ്ടക്കൈ അട്ടമല. കാരാപ്പുയ ഡാമ്, നോളജ് സിറ്റി. പിന്നെങ്ങനെ വയനാട് ടൗണ് കൂടെന്ന് റൗണ്ട് അട്ച്ച്.
അടൊക്കെ എങ്ങനെണ്ട്? മയണ്ടോ?
അവ്ടെ മയല്ല. ഇവടെ നാട്ട്ല് മയണ്ട്.
സാധാരണ അവിടെയൺല്ലോ മഴണ്ടാവല്.
ആഹ് അവ്ടെ മഴല്ല ആടെ കൊറവാ. അത് പിന്നെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ മഴണ്ട്.
തൺപ്പൊക്കെണ്ടോ?
തണ്പ്പ് ഓരോ സൽത്ത്ണ്ട് ചെല സെൽത്ത് ഇങ്ങനെ കോടള്ള സ്ഥലത്തൊക്കെ ചെറിയ തണുപ്പ്ണ്ട്. അല്ലാത്തോട്ത്തൊന്നുംല്ല. ന്നിട്ട് എന്തൊക്കെ അവട്ത്തെ വിശേഷം?
ആഹ് പ്രത്യേകിച്ച് അങ്ങനൊക്കെ പോണ്.
ഉം. ലാസ്റ്റ് ട്രിപ്പ് എങ്ങട്ടാ?
വയനാട്.
ഇങ്ങനെ ഫാമിലിയായിട്ടാണോ അതോ ഒറ്റക്കാര്ന്നോ
ഇക്കാന്റെ
ആഹ്
ന്റെ ഫാമിലിയായിട്ട്.
ആഹ് അപ്പ ട്രിപ്പ് പോവാൻ ഇഷ്ടല്ല ആളാണ്ല്ലേ?
ആഹ് അവ്ടുത്തോൽക്ക് അങ്ങനെ ഇഷ്ടാണ്. പോണത് അപ്പോ അങ്ങനെ പോവും.
അപ്പൊ അങ്ങനെ പോവും ല്ലേ എല്ലാരും വൈബില്ല ടീംസാണ്.
ആഹ്
ന്നട്ട് ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡൊക്കെ കഴിച്ച് ങ്ങനെ പ്പൊ ഇര്ക്കാണ് വെർതെ.
അപ്പൊ ഉച്ചക്ക് ഒർങ്ങലൊന്നുല്ല.
ഉച്ചക്ക് ഒർങ്ങലൊന്നുല്ല.
ഉച്ചക്ക് ഒർങ്ങിയാ രാത്രി ഒർങ്ങൂലാല്ലെ. ഞാനും ഒർങ്ങലില്ലാ.
ഇങ്ങളെ ട്രിപ്പ് പോയ ക്ഷീണൊക്കെണ്ടാവല്ലോ.
ഉം ഞാനിടെ കഥാ പുസ്തകം വായിച്ചിരിക്കുകയാണ്. കഥ വായിച്ചിരിക്കാണ്.
ഏഹ് കഥക്കെ വായിക്കാ ഇഷ്ടാ
വായിച്ചണ്ടേ
ന്നേ
ഉം പിന്നെ കാക്കാക്ക് കല്യാണം നോക്കുന്നുണ്ടോ
ആകാക്കാക്ക് നോക്കിയതൊന്നുമില്ല
വല്ല ആഫെയറും
അതിപ്പോ അറീല്ലാ പറയ പറ്റിട്ടല്ലോ
ചിക്കന്മാരല്ലേ ഇണ്ടാവും
നിങ്ങളെന്താ പെരേല് ആലോയിക്കാത്ത
പേരില് നടക്കും ചെ നോക്കുന്നുണ്ട് പറ്റിയത് ഒന്നിനെ കിട്ടിയാ കെട്ടും
അങ്ങനെയാ
ഞാൻ അതെ അതെ
ഇപ്പ ഡിഗ്രി സെക്കൻഡ് ഇയറോ
തേട്
തേട് എത്തിയോ
ഉം തേടക്കെത്തി നീ ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ പാസ് ഔട്ട് ആവും
ആ ഒക്കെ പാസാ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയർക്കെയാ
ആഹ കഴിഞ്ഞ ഇപ്പ നാല് എക്സാം കഴിഞ്ഞേലും മൂന്നെണ്ണം പസായിക്കിണ് സപ്പില്ലാതെ കഴിച്ചിലായി ഇനിപ്പോ ഒന്നിന്റെ റിസൾട്ട് അടുത്ത ആഴ്ച വരും അതി ഇൻശാഅല്ലാഹ്‌ സപ്ലി ണ്ടാവും
ഓക്കെ
പിന്നെ
പിന്നെ
ഇയാള് പ്രേമിച്ചാണോ അതോ ചെറുതായിട്ട് ചെറുതായിട്ട് പ്രേമിച്ച കെട്ടിയതല്ലേ ഉം എത്ര എത്ര വർഷത്തെ
ഓഹ് ഇപ്പൊ ടോട്ടലി ആറ് വർഷായി
എത്ര വർഷം പ്രേമിച്ച് കല്യാണത്തിന്റെ മുമ്പ് മൂന്ന് വർഷത്തക്ക് പ്രേമം ഫൻറാസ്റ്റിക് ഉം
ഇയാള് പ്രേമിച്ചിട്ടൊന്നുല്ലേ ആന്തെ ഇപ്പൊ
ഒന്നൂല്ല നമ്മക്ക് അയിനോടൊരു ഇൻറ്രസ്റ്റില്ല
എന്താ ഇൻട്രസ്റ്റ് ഇല്ലാറ്റെ അതൊക്ക രസ വൈബല്ലേ
വൈബാണ് പക്ഷെ നമ്മക്ക് അയിനോടൊരിത് വേണ്ടേ മിൻ അങ്ങനെ പ്രമിച്ചു നിർക്കാനൊരു
ഇങ്ങോട്ടാരും വന്നിട്ടുല്ലേ പ്പ്രൊപൊസായിട്ട്
അതൊക്കെ വന്നിക്കിണ്
എന്നട്ടോ
പ്പ മ്മള് പറഞ്ഞു ല്ല പറഞ്ഞു ആ അപ്പം പിന്നെലായിക്കുണെ പറഞ്ഞു പോയി ഉം ഇല്ല അമ്മള്നല്ലൊരു ചെക്കനെ കണ്ടുപിടിക്ക ക്ക കെട്ടുക ഇങ്ങട്ട് പിന്നെ അടിച്ചുപൊളിച്ച് ജീവിച്ച
അഹ
അതാണ്
ആ
ഇയാളെന്തേലും ജോലിക്കോന്നുണ്ടോ
ഇല്ല ഇപ്പൊന്നും ചെയ്യുണില്ല അപ്പൊ വീട്ടിലിരിക്കാസുഖം